ഹലോ ആ എന്ത് ചെയ്യാടാ
കേൾക്കുന്നില്ല ആ് എന്ത് ചുമ അങ്ങനെ ഇരിക്കുന്നു ആഓ കേൾക്കുന്നുണ്ട് കേൾ ക്ക്ന്ന്ണ്ട് കേൾക്കുന്നില്ലെ ഇപ്പ അങ്ങോട്ട് പറയുന്നെ റെയ്ഞ്ച്ൻ്റെ പ്രശ്നൊന്നും ഇല്ലാ
ഇല്ല ഇല്ല ഇല്ല
ആഹ് എന്താക്കാ പിന്നെ
എടാ ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാ എനിക്കത് ഡൗട്ടാണ് നിനക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകുന്നത് എന്തെങ്കിലും അറിയോ റെസിപ്പി എന്തെങ്കിലും ഈ ബീ
കൊറ്ച്ച് ടാസ്കാണ് എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്ന ബിരിയാണി ഉണ്ടാക്ക
എന്നാല് തട്ടിക്കൂട്ട് ഒരു ബിരിയാണി അതറിയാമോ എന്തെങ്കിലും
അമ്മളവിടെ ആ നമ്മളവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി പലേ ഓരോ ഭാഗങ്ങളില് ഓരോരോ ഇതാണ് മോഡല് ആണ് ഓരോരോ അതുണ്ടല്ലോ നമ്മള് ഇവിടെ ബിരിയാണി ഒപ്പിക്കല് ഞാൻ കൊറ കൊർച് ആയിട് ഒള്ളൂ ബിരെണി പരീക്ഷണം തുടങ്ങിട്ടേള്ളു ഫുള്ളായിട്ടില്ല ഇന്നാലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ പ്പോ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളവിടെ രണ്ടും സെപ്പറേറ്റാ ഇണ്ടാവ മിക്സ് ചെയ്യൂല
ഓക്കെ ഓക്കേ ആ
പിന്നെ മസാല വേറിം ചോറ് വേറൊയിട്ടാണ് ഉണ്ടാവുക നമ്മള് ഇപ്പൊ ചിക്കൻ ആണെങ്കിലും ഞാൻ ചിക്കന് ആദ്യം ഒന്ന് കായം തേച്ച് പൊരിക്കും അപ്പൊ ഇത്ങ്ങനെ ഒടഞ്ഞു പോവത്തില്ലാലോ
ആ ചിക്കനും ബീഫും ഒരുപോലെയാണോ അതാക്കുന്നെ
പക്ഷേ ഞാന് ബീ ആ ഇത് ബീഫില് ആവുമ്പോൾ നല്ല കുരുമുളക് ഒക്കെ ചേർക്കണ്ടേ
ആണല്ലേ ഓ അതെ അതെ
നമ്മക്ക്‌ ഇവിടെങ്ങനെ ഇന്ക് എലാവരും ചെയ്യനകൊണ്ട് അതിലേക് വല്ലാണ്ട് പോവാറില്ല ബീഫിന്റെ ചിക്കനാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളു അതിനെക്കൊണ്ട് ചിക്കനെ കുറിച്ച് പറയാം
ആണോ
എന്താന്ന് വെച്ചാല് അപ്പൊ ചിക്കന് ഞാന് അങ്ങനെ കായം തേച്ച് പൊരിക്കും പിന്നെ ഉള്ളി ഇതെല്ലാം നമുക്ക് പിന്നെ ഇവിടെ അടുപ്പ് ഉപയോഗിക്കുന്ന പരിപാടിയില്ല നമ്മൾ ഗ്യാസാണ് അടുപ്പ് ഇല്ല അതിനുള്ള ഗ്യാപ്പ് ഇല്ല അപ്പൊ പിന്നെ ഗ്യാസ്മ്മല് ആയിന കൊണ്ട് ഞാൻ ഉള്ളിന്തെല്ലാം കുക്കറിലിട്ടൊന്ന് വേവിക്കും ഇന്നിട്ട് പിന്നെ എണ്ണയില് ഇട്ടിട്ട് നല്ലോണം വയറ്റി ഉണ്ടാക്കും
ആ ആ
അങ്ങനെ നല്ലോണ്ണം വയറ്റിയിട്ട് ഉള്ളീം തക്കാളി എല്ലാം പിന്നെ സാധനങ്ങളൊക്കെ കൊറച്ചൊക്കെ അറിയും എങ്ങനെ എന്താന്നൊക്കെ അങ്ങനെ ആ അപ്പോ അങ്ങനെ ഉള്ളിയും തക്കാളി ഒക്കെ എല്ലായിട്ടും ഞാൻ നല്ലോണം വെളിച്ചെണ്ണയിലാ വാട്ടി എടുക്കുന്നെ അപ്പൊ പിന്നെ ആ ഒരു ഇതുണ്ടാവും
ആ
പിന്നെ നല്ലോണം വയന്റീന് ശേഷം അയ്ലേ ഇഞ്ചും വെളുത്തുള്ളീം എല്ലാം ചതച്ചിട്ടിന്റെ ശേഷം തൈര് ഒയ്കും ഇത്തിരി പിന്നെ ഇലകള് എല്ലാടും നമ്മളെ ചപ്പ് പൊതീന കറിവേപ്പിന്റെല എല്ലാ പൊടികളെല്ലാ ഇട്ടീന്റെ ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നല്ലോണൊന്നും മിക്‌ താക്കും
ആഹ്
ഒന്ന് വയറ്റിയെടുക്കു ഉള്ളിന്റെ കൂടത്തില്
ആഹ് തൈരിടുന്നെ എന്തിനാ തൈരിടോ
തൈര് നമ്മളവിടെ തൈര് ഉപയോഗിക്കും കുറച്ച് പുളിക്ക് അത് തൈര്ല്ലാതോര് ചേലോര്
ആഹ് ഞാൻ ആദ്യായിട്ടാ കേക്കുന്ന അതാ ചോദിച്ചത് തൈര്ന്റത്
നമ്മള് പിന്നെ കൊറച്ച് ഇത് ചേർക്കും നമ്മള് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ തൈര് ഉപയോഗിക്കവല്ല എന്തെക്കില് തൈര് എന്തായാലും തൈര് മാസ്റ്റാണ് പക്ഷെ ഇത്തിരി തൈര് കൂടുതൽ പുളി ആവാത്ത ഒരു കെറച്ച് റച്ച് ചെറുനാരങ്ങാ ഉപയോഗിക്കും ആ അതിൻ്റെ ആവിശ്യ പിന്നെഎന്തിനാഅങ്ങെനെ വാട്ടിന്ന്ചോദിച്ചാ പിന്നെഈപൊരിച്ച ചിക്കൻ അതില് ഇട്ട് കൊടുത്ത്
ഉം
ത്ത് ആ വെള്ളത്തിൽകിടന്ന്ആ മസാലയിൽകിടന്നിട്ട്തന്നെ നല്ലോണ്ണംവേവണം നമ്മളെ ഈ വെളിച്ചെണ്ണതന്നെതിരു ട്ടധികം ഒന്ന് വെള്ളംഒന്നുംഒഴിക്കല്ല് ഈയൊരു ഇതില് മാത്രം അയില് കെടന്നിട്ട് ഒന്ന് സെറ്റ് ആയപ്പോ ചിലര് ചോറ് ത് തിളപ്പിച്ചിട്ട് ഇടുംതിളപ്പിച്ച് നല്ലോണ്ണം വേവിച്ചിട്ട് അതിലേക്ക് അങ്ങനെ ഇടുന്നോരുണ്ട് ചെലര് നെയ്ച്ചോറ് പോലെ വറ്റിച്ചിട്ട് നമ്മളിവിടെ അധികം ചെയ്യല് നെയ്ച്ചോറ് പോലെ വറ്റിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് വെക്കല് ഇബടെ പിന്നെ ദമ്മ് ഇടുന്നപരിപാടില്ലേ ഈ ഗ്യാസിമേല് ഇട്ടിട്ടൊന്ന്ചൂട്കേറ്റും അപ്പോ എല്ലാം നല്ലോണം ബേ ആ വെന്തിട്ട് നല്ലവണ്ണം വേവിച്ചതിന് ശേഷാണ് മിക്സ് ആക്കു ഉള്ളൂ
ആഹ് ആഹ്
അങ്ങനൊക്കെഎന്തൊക്കെഒരു ഇതിയിലക്കിട്ടരുബിരി അങ്ങെനോര് ആ അങ്ങനെ ഒരു ബിരിയാണിയാണ് ഇവിടൊക്കെ അങ്ങനെ ആക്കാ
പക്ഷെ കൊള്ളാം പറഞ്ഞസ്ഥിതിക്ക് ഇത്രയും ഞാൻമ്മ്
ക്കും ഒരീസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സിംമ്പിൾ ആണ് സിംമ്പിള് ആൻഡ് ഹമ്പിളാ പരിപാടി ഇവിടെ അങ്ങനെ ബിരിയാ പിന്നെ വല്ല്യ ഇതൊന്നുല്ല ഒപ്പിക്കലാ നമ്മളൊരു ഇത്തിരിചോറ്ല്ലേഇണ്ടാക്കുന്ന ഒന്നായിട്ട് കൂടുത നമ്മ കൂടുത ഗസ്റ്റുകളൊക്കെള്ളസമയത്ത് അധികംനമ്മള് പുറ ത്ത് വെക്കാൻ കൊടുക്കും ഞമ്മൾക്ക് ഒപ്പിക്കലൊക്കെ ഞാനിങ്ങനെ അങ്ങനെപൊറത്ത് ത്തൂന്ന് വരുന്നൊര്ക്ക്ങ്ങനെ നമ്മളെഒപ്പിക്കല് അങ്ങനെന്നും കൊടുക്കാകഴിയൂല ആ അമ്മള് അവിടൊക്കെ എങ്ങനെ ഇണ്ടാക്കുന്ന പാചകം ഒരുവിധം എന്തുവാ ഇങ്ങനെയൊക്കെ ഒപ്പിക്കാം അവിടെ എങ്ങനെങ്ങളാ അവിടെ എങ്ങനെക്കെയാഇണ്ടാക്ക്
എടാ ഞങ്ങടെ ഇവിടെ എന്ന് പറയുമ്പം കൂടുതലും അങ്ങനെ ബിരിയാണിയൊന്നും വലുതായിട്ട് വീട്ടിലാക്ക ക്കത്തില്ലന്നെ തോന്നിയാ ഞങ്ങള് പുറത്ത്ന്ന് വാങ്ങിക്കും ഞങ്ങളങ്ങനെയാ പിന്നെന്ന് പറയുമ്പോൾ ഞങ്ങള് ക്രിസ്ത്യ കൂടെ ആയതുകൊണ്ട് പിന്നെ എന്തുവാ ഈ ഞായറാഴ് ച്ചകള് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാംഞായറാഴ്ചയുംഇവിടെ വേടിക്കും. അത് വിഷയല്ല പക്ഷെ ഈ ബിരിയാണിയൊക്കെ എടക്കൊന്ന് തോന്നും കഴിക്കാൻ എപ്പ് എപ്പഴും മ്മള് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കാര്യയില്ലല്ലോ ഇപ്പ ഹോട്ടലിലാണെങ്കിലും അറിയാലോടാ
പക്ഷെ അങ്ങള് ഇങ്ങനതൊക്കെല്ല നമ്മള അവിടടൊക്കെ ഉണ്ട് ആപിന്നെ ഒരു ക്ക് മ്മക്ക് മ്മക്ക് നമ്മളൊക്കെ പരിപാടിക്ക് പോണ സമയത്തൊക്കെ നമ്മള് ഓരുംബിരിയാണി ഒക്കെവെക്കലിണ്ടോഅത്അധികം ബീഫാണ്കഴി ക്കാ അത് ചെലോര്ക്ക് ബീഫില് ഇഷ്ട്ടയില്ലാത്തോ നെ കൊണ്ട് ചിക്കനും ബിരിയാണിയൊക്കെ ഒര് ഇണ്ടാക്കും ഞായറഴ്കളിലൊക്കെ ഓര് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്
ആ അഹ്‌
ആ നമ്മളിങ്ങനെ ഫ്രണ്ട്സാളെല്ലാം കൂടണ സമയത്തൊക്കെ ഓര് ബിരിയാണി ഇണ്ടാക്കും ആ ഇങ്ങളെ എങ്ങനെ ബിരിയാണി ഇങ്ങള് ബീഫില്ലോ അതാണ് ചിലര്അങ്ങനെ പലർക്കും പലടേസ്റ്റ് അങ്ങനില്ലല്ലോ എല്ലാ ബേക്കില്ലേ
ആ പന്നിയൊന്നും അങ്ങഅ അച്ഛനും ഭയങ്കര ഇഷ്ടാ പക്ഷെ എനിക്കുംഅമ്മയ്ക്കും അനിയനൊന്നും ഇഷ്ടല്ല പന്നി എറച്ചി തീരെ ഇഷ്ടല്ല പക്ഷെ ഏറ്റവും നല്ലത് അതാണ് എന്നാണ് കേട്ടിരിക്കുന്നെ പക്ഷെ അതിനോട് വാല്ല്യതാല്പര്യമില്ല കാരണം ആഹ് ഞായറാഴ്ചകൾ കൂടുതലും ബീഫ് അല്ലെങ്കിൽ നമ്മള് ചിക്കൻ മേടിച്ച് അങ്ങനെ കറിവെച്ചാ ഞാൻ കഴിക്കും പിന്നെ ബിരിയാണിയിതാ ഇന്ന് അനിയന് വേണോന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കുതി മീൻസ് കഴിക്കണംന്ന് തോന്നി പിന്നെ എപ്പോഴും പൊറത്തുനിന്ന് വാങ്ങിയ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിലാക്കാന്ന് ഞാൻ അതന്നെ മൊത്തം ആക്കത്തില്ല അമ്മയ്ക്കും വറുതായിട്ട് ബിരിയാണി ആക്കാ അറിയില്ല അപ്പൊ അമ്മയോട് പറയാണെന്നുണ്ടെങ്കിലേ അതാ ഞാൻ ചോദിച്ചത് നിന്നോട്
പറഞ്ഞുന്നാക്കുന്നതല്ല
അതെ
ആഹ് അപ്പല്ല അങ്ങനൊക്കെ തന്നെ പിന്നെ നമ്മ യൂട്യൂബ്ണ്ടല്ലേ യൂ ടൂബിനട് ചോയ്ദിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ ഏറി ഏറിന്താ നാട്ടിൽ താണ് എങ്ങനത്തെതാ വേണ്ടേന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞുര അതിനെ കൊണ്ട് ഇപ്പോ ബേജാറില്ലേ ഫുഡ് കുക്കിങ്ങിന്റെ കാര്യത്തിന്ന് ഉം കുക്കിംഗ ഏതു രൂപത്തിൽ ഇപ്പോ പിന്നെ പന്നിന്റെരച്ചി എങ്ങന ആയിരിക്കും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാ
എന്താടാ
പന്നീന്റെ ഇറച്ചി അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവോ
പന്നിയിറച്ച ആക്ച്വലി നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ കഴിക്കത്തില്ല കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെക്കേണ്ട രീതിയിൽ കുരുമുളക് കൂടിയൊക്കെ ഇട്ട് വെ അ അടിപൊളിയ കാരണം അതെ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ നന്നായിട്ട് ക്കും കാരണം ആ് ആള് പാചകം വലുതായിട്ട് അങ്ങനെ സഹായിക്കലൊക്കെ കുറവ അതല്ലേ ഞാൻ പറയുന്ന പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്നുണ്ടെങ്കില് മീൻസ് ഫു ഭക്ഷണം ആൾ ഉണ്ടാക്കും അടുക്കളയിൽയറി ആൾ ഉണ്ടാക്കും അങ്ങനെ അപ്പ പന്നിയൊക്കെ ഭയങ്കര ഇഷ്ടമായതോണ്ട് ആൾ നായിട്ട് പിന്നെ നട കുരുമുളക് പൊടിയാണ് മെയി വ് ചേർത്ത്ങ്ങെ മുളകോട് ചേർക്കത്തില്ല ബ്രൺ കളറി അങ്ങനെ വെക്കും നല്ല രീതിൽങ്ങ അതെ അതെ അടിപൊളിയ ആയിരിക്കും പക്ഷെ എനിക്ക് വ പിടിക്കത്തില്ല എന്നാലും ജസ്റ്റ് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കും അങ്ങനെയൊക്കെ വെച്ച് കഴിച്ചു നോക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നെങ്കിലിൽ നമുക്ക്ത് കഴിക്കുമ്പോ ഒരു ജെല്ലി കടിച്ചു തിന്നുന്ന പോലെരു അതുപോലെ അപ്പം അതകുമ്പോ എനിക്ക് ഇഷ് ഇഷ്ടപ്പെടത്തില്ല കാരണം ഞങ്ങൾ പണ്ട് തൊട്ടേ വർഷങ്ങളോള ഇറച്ചി മീന് ഞങ്ങൾക്ക് എല്ലാ ദിവസവും മീന് കിട്ടും മീന് ഇറച്ചി ചിക്കൻ ഇതാണ് ഞങ്ങളെപ്പോഴും എല്ലാ ദിവസവും ചിക്കനും ബീഫ് അങ്ങനെല്ല അത് ഞായറാഴ്ച പിന്നെ മീൻ ഞങ്ങൾക്ക് ദിവസവും കിട്ടുന്നുണ്ട്
ആഹ് ആ ഈ ജെല്ല് പോലൊയിരിക്കും അതിന്റെ ഇറച്ചി ഉണ്ടാവ പുറമെ ഞാാനിങ്ങനെ ഇതിലെല്ലാം കണ്ടതണം റീൽസിലെല്ലാം പക്ഷെ അതാ ജെല് പോലെ ഇല്ല ഇല്ല അത് കഴിച്ചു നോക്കിയില്ല വന്നാട്ട് ഞാനങ്ങനെ എനിക്ക് മീന അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊ ഒരു ഐറ്റംസ് ആണ്
ആഹ ആഹ
ആയാലും ഇറച്ചയായാലും അധികം അങ്ങനെ വലിയ വലിയ മീനൊന്നും കഴിക്ക
പച്ചക്കറി ആണോ എനിക്ക് നേരെ തിരിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം പച്ച ക്കറികള്
യ്ക്കൻ ആഹ പക്ഷെ വെജ് നോൺ വെജ് കഴിക്കൂല എന്നല്ല പക്ഷെ അധികം വലുത് ഇപ്പ വലിയ മീനുകള് ചിക്കൻ അല്ലാണ്ട് ഇപ്പൊ ബീഫിനോടായാലും ആടിനോടായാലും അങ്ങനെ ഒന്നും താല്പര്യമില്ല അതില് ചിക്കന് മാത്രം കഴിക്കുക മീന അങ്ങനെ ചെമേനങ്ങന്നെ എടുക്കുന്ന കുറച്ച ചെറിയ മീനുകൾ വലിയ മീനൊന്നും കൊണ്ടുവന്ന ഞാന അത് ഇണ്ട് അതാക്കാനും നിക്കൂല ഭയങ്കര എന്തോ ഇതാണ് അതിന്റെ സ്മെല്ലൊക്കെ ചെറിയ മീനകളൊക്കെ കഴിക്ക ചെറിയ മത്തി നത്തല് ചെമ്മീനി ക ടുക്ക അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ
ഓ അങ്ങനെ ആ
അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ വയ്ക്കും ബാക്കിയുള്ളതിനോട ഒന്ന് താല്പര്യം ഉണ്ടാവല
ആ ആ ഞങ്ങളെന്ന് പറയുമ്പം പണ്ടു തൊട്ടേ മീൻ കഴി ക്കിന്നെയാടാ മീൻസ് കുഞ്ഞിലേ തൊട്ടെ കഴിക്ക്ന്നെ എന്റെ അച്ഛൻ കടിലിൽ പോവുന്നെയാ അപ്പ ദിവസും മീൻ കൊണ്ടുവരും മനസ്സിലായോ ആ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ദിവ സം കൺവേട്ടണ്ട് കഴിക്കും അയു
അയിനെക്കൊണ്ട് നല്ല എല്ലാ ഐറ്റംസ് മീനുകളും കി
കിട്ടും കിട്ടും അതെ അതൊണ്ട് ഞങ്ങക്ക് അങ്ങനെ മീൻ ഇല്ലാണ്ട് പറ്റൂല എന്നല്ല പക്ഷെ മീന് വേണം
ആ അത് വേണം എന്തെങ്കിലും
എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കു ഒക്കെ ചെയ്യും പക്ഷെ മീൻ ഉണ്ടെങ്കിലേ ഒരുതൊള്ളൂ അങ്ങനെ തോന്നും എപ്പഴും ഒരു പൊരിച്ച മീനെങ്കിലും ചോറിന്റെ കൂടെ വേണം എന്നുള്ള ഒരിത് എന്തായാലും നിർബന്ധവാ സത്യം പർഞ്ഞാ
അങ്ങൻത്ത ഒര് ഇതിലെ ആ ആ അതെന്തെങ്കിലും ഒന്ന് പറയുമ്പോലെ ഒന്നു ഇല്ല നമ്മൾ എപ്പളപ്പടെ അയ് പിന്നെ വെജ്റ്റ കറി എന്തായാലും രണ്ട് കറി വേണം ഒരു എരുന് ഒര് കറി കറി വേണം ഒരു മീൻ മൊളക് ഇട്ടയും വേണം ഒരു പച്ചക്കറി ഒരു ഉപ്പേരി അയിക്ക് അങ്ങനെ ഒരു പപ്പടം പൊരിച്ചത് അതേ മീൻ പൊരിച്ചെ എന്തെങ്കിലും അയിട്ട് ഇണ്ടാവും അപ്പ പിന്നെ ഇൻക്ക് ബീഫാണ് ഇഷ്ടം സമയത്ത് ഇൻക്ക് ഇതെല്ലാം കൂട്ടി കഴിക്കോ മീനാണെങ്കിൽ ഇൻക്ക് കൊളായി അല്ലെങ്കിൽ ബീഫ് ആവു അപ്പൊ ഞാൻ ഇത് മാത്ര എല്ലാം കഴിച്ച് അങ്ങനെ അങ്ങനെ ഒരു ശീലായിട്ട് പച്ചക്കറനോടാണ് താല്പര്യം മെയിനായിട്ട് അപ്പൊ അതങ്ങനെ കൂ ട്ട് എപ്പളും നമ്മൾക്ക് ഒരാൾ കൂട്ടിയില്ലെങ്കിൽ എല്ലാര്ക്കും ബീഫ് കൊ ട്ട്ണ്ട് അപ്പ പിന്നെ ഞാൻ ഒരുസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓര്ക്ക് അങ്ങനെ ഇണ്ടാക്കട്ടെ വിചാര്ച്ചിട്ട് അങ്ങനെ ഒരുസൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും അപ്പ അച്ഛൻ അല്ല അപ്പ ഇങ്ങക്ക് ഈ പന്നി അ ച്ചി ഒട്ന്നാ കിട്ടാ അയുടെ വീട്ടിൽ അമ്മള് അ ഇങ്ങളെ അട്ത്ത് അയുടെ അയുടെങ്കിലും ഇണ്ടാവായിരിക്കും ഇതിന്റെ ഷോപ്പ് കടേൽ ഇണ്ടാവും ആ ആ അടെണ്ടാവും കിട്ടൂലേ
കട പോയി വാങ്ങിക്കാം നമ്മൾ ബീഫും എറച്ചി മറ്റേ ചിക്കൻ ഒക്കെ മേടിക്കുന്നില്ലേ കട
അതെ പ്പ് ആ ആ അവ്ടെ ഇണ്ടാവും ഉം ട്ടോ അത് അതിന്റെ ഉള്ളിലൊക്കെ ഈ ജെല് പോല് തെന്നായിരിക്കും.
അതെ അതെ അതെടാ
ജെല്ല് പോലായിട്ടുള്ള മായിരിക്കു ലെ ഉം ഉം ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ശെരി ശെരി